ഹലോ
ആഹ് കേൾക്കുന്നില്ലെ
ആഹ് കേൾക്ണ് ഇണ്ട്.
എന്തൊക്കെ ഇണ്ട് വിശേഷം
നല്ല വിശേഷം. സുഖമായിട്ട് ഇങ്ങനെ പോണ്.
ഉം
എന്താണ് മഴയൊക്കെ ഇണ്ടോ.
മഴ ഇന്ന് മഴ അങ്ങനെ ഇല്ല. ഇന്ന് മഴ വര്ന്ന്ണ്ട് അങ്ങനെ. വല്യ മഴ വെല്യ വെയില ഇല്ലാത്തൊരവസ്ഥയ ഇന്നത്തെ
അതേല്ലെ. ഞങ്ങക്ക് നല്ല അടിപൊളി വെയിലെന്നു. ഇന്നും ഇന്നലെ ക്കെ നല്ല വെയ്ല മിനിയാന്ന രണ്ടു മുന്നൂസായിട്ട് നല്ല വെയില. മെയ് പതിനഞ്ചാംന്തി തൊട്ട് മഴയാര്ന്ന്. ഇപ്പൊ നല്ല വെയിലാണ് രണ്ടൂസായിട്ട്. തുണിയൊക്കെ ഒണങ്ങീട്ട് പയങ്കര പാടാർന്നു ഒണങ്ങി യിട്ട് അലക്കിയിട്ട് ഇന്നലെ മിനിയാന്നൊക്കെ ആയ്ട്ട് ഒണങ്ങീട്ട്ണ്ട്.
ആഹ് ആഹ് മഴല്ല മ ഫുള്ള് മഴ ആയാലും ബുദ്ധിമുട്ടാണ് ഡ്രസ് തുണികളൊന്നു ഒണങ്ങി കിട്ടാൻ പണ്യാണ്
അതെന്നെ ഒന്ന് വെയില് കൊണ്ടില്ലെങ്കിൽ ഒരു ചാതി മണ്വആയിരിക്
ആഹ് അതാണെ മിഷീന് ഇണ്ടായിട്ടും കാര്യ ഇല്ലേ. മിഷീൻത്തെ ഒണക്കം അത് ശരിയാവുല.
മിഷീൻലിട്ട് ഒണക്കിട്ടാണ്റ്ന്നന്നാല് ലും വെയ്ൽ കൊണ്ടില്ലെങ്കില് ആ ഒരു ചൂടേറ്റില്ലെങ്കി ഒരു മണം വേറെ.
അത് തന്നെ അത് വേറെ മാണാണ്.
ആ മണം ഭയങ്കര പ്രശ്നോ. മനുഷന്മാരെടുത്തൊന്നും പോയിക്കാൻ പറ്റില്ല ഡ്രസ്സ് ഇട്ടിട്ട്.
ആഹ് ശെരിയാ നിങ്ങൾ പറഞ്ഞതൊക്കെ.
ഒരു കൂളമണ ഇരിക്കൊള്ളു. ആൾക്കാര് വിചാരിക്കും അലക്കാണ്ട് കുളികാണ്ട് കടക്
ആതാണ് ആഹ് ഒരു വേറെ മാണാണ് ഉം
അലക്കീട്ടു ഒങ്ങാത്ത ഇടന്ന് ആൾക്കാരിക്കാ അറിയില്ല ആൾക്കാരൊക്കെ ഇതല ക് ര്ത്തെ കുളി നനെ ഒന്നും ഇല്ല എന്ന്
ആഹ് അങ്ങനെതന്നേണ്. മഴ തൊടങ്ങ്യേപ്പം പെരും മഴേനി. പിന്നെ രണ്ടീസം നല്ല വെയിലറ്ച്ച തോണ്ട് സമാധാനണ്ട്.
അതെന്നെ. ഞങ്ങക്ക്പ്പൊ മൂന്നോ സമായി വെയില്. ഇന്നലെ വെയിലായപ്പ മുറ്റ മുറ്റത്ത് കൊറ്ച്ച് പണിയിലാർന്ന്. മുറ്റത്തൊക്കെ നറച്ച് പുല്ലും ഇതൊക്ക
അത് മഴേണ്ട് പെയ്തതോടെ വെ പുല്ല് മൊളക്കാണെ
ആഹ് പുല്ല്ന്ന് വെച്ചാ ചെറിയ പുല്ലൊന്നു അല്ല. കാലിന്റെ മുട്ടിന്റെ മേലേ എത്തി പുല്ല്.
അതാണ് മഴ പെയ്താ പുല്ല് മൊളക്കും ചെയ്യും. മഴയല്ലാഞ്ഞാ പറ്റൂല. വെള്ളമല്ലാഞ്ഞാ ബുദ്ധിമുട്ട് അതല്ലെ വെള്ളും വാണം മഴിം വാണം വെയിലും മാണം.
മഴ പെയ്തോട്ടെ വെള്ളുല്ലാണ്ടെ
ആഹ് ഇതാണെ ഇപ്രാവശ്യം വേനല് നല്ല അപാര വേനലേന്യല്ലോ നല്ല കഠിന ചൂടേ ന്യെല്ലൊ.
കടിനെ ചൂടും കട രാത്രിയൊന്നും ഒറങ്ങാനും പറ്റ പറ്റ്ണ്ള്ള ഭയങ്കര എടങ്ങേറാ ണി
ആഹ് ഏസിന്റാട്ട് കറണ്ട് പോവാണല്ലോ
ആഹ് ആഹ് ആഹ് പിന്നീ ഈ പറഞ്ഞമാതിരി വെള്ളുല്ലാത്തോരവസ്ഥയൊക്ക ഒന്ന് ആലോചിച്ചു ചോയ്ക്കേ വൗ ഭയങ്കര കഷ്ട ചെല ആൾക്കാര് പറയണ്ടായി വെള്ളം ടാങ്ക് വെള്ളം അടിക്കാണ്ന്നൊക്കെ
ഇണ്ട് ഞങ്ങളിവ്ടെയൊക്കെയിണ്ട് പഞ്ചായതത്ത്ന്ന് വെള്ളൊക്കെ കൊണ്ടന്ന് അടിച്ച്ണ ഭാഗങ്ങളൊക്കെണ്ട് ഇപ്പതുവരെ വന്നട്ടില്ല.
ആണ്ട് തെകയാത്തത് തെക കയാത്തത് ടാങ്ക് വേറെ സെപ്പറേറ്റ് അടിച്ച് മേടിക്കയാണെന്ന്
ആഹ് അങ്ങനെയാണ് ന്ന്
അങ്ങനെയൊക്കെ പറയണ്ടായിഗ്രൂപ്പിലോരോതിലൊക്കെ പറയണണ്ട് ഞങ്ങൾക്ക് വെള്ളുള്ള ഏരിയാണ് എന്നാലും ചെല സ്ഥലത്ത് പാറയിരിക്കൊള്ളു അപ്പൊ വെള്ളം കിട്ടൂല കുത്തിയാല് അങ്ങനെള്ള സ്ഥലത്ത് വാട്ടർ കണക്ഷനാ അപ്പൊ ഭയങ്കര പാട അങ്ങനെള്ളൊട്ത്ത്
ഞങ്ങളവ്ടൊക്കെ എൻറെ വീട്ടിലൊക്കെ ജലനിധിന്റെതാണ് പക്ഷെ ഞങ്ങക്ക് കിണറ്ണ്ട് കെണ ണറ്റില് വെള്ളണ്ട് പക്ഷെ ഞങ്ങള് വേറൊരു കെണറുംകൂടി ഇപ്രാവശ്യം കുത്തി അയ്ലും തന്നെ വെള്ള വെള്ളം വല്ലാതെ കാ കണ്ടിട്ടില്ല.
ഞങ്ങക്ക് ഇവിടെ വെള്ളൊള്ള കെണറാണ് ട്ടൊ മൂന്ന് വീട്ടുകാര്ക്ക് ഒര് കെണർ അങ്ങനെയാണ് അയ്ല് അഹ് വെള്ളുണ്ട് വെള്ളണ്ട്. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടില് വെള്ളുല്ല അവിടെഉപ്പാണ് കടലും പുഴയൊക്ക ക്കേണ് ആഹ് അപ്പൊ ഉപ്പാണ് അപ്പൊ നമ്മള് ഈ വാട്ടർ കണക്ഷനാണ് ആ വെള്ളൊട്ക്ണതൊക്കെ നമ്മ ഇങ്ങനെ പിടിച്ചു വെക്കണം വെള്ളം വരുമ്പോ
ആഹ് ഒക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം വെള്ളം കറണ്ട് വഴി ഈ മൂന്ന് ഇല്ലാതെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലാ
പച്ചാ വെള്ളം വരണ ടൈമാണ് നമ്മളെ എടങ്ങേറാക്കണതേ പാതിരാക്കൊക്കെആക്കാരം വെള്ളം വരുന്നതേ പിന്നെ നമ്മ നേരം വെള് ക്ക്ണവെരേം കുത്തിര്ന്ന് പിടിച്ച് വെച്ചിട്ട് വാണം പിന്നാ ഒരേഴു ദിവസം വരും പിന്നരാഴ്ചത്തേക്ക് വെള്ളംണ്ടാവൂല്ല
ആഹ് ആഹ് അതൊക്കെ വെള്ളൊന്ന് ഇട്ത്ത് വെച്ചാ കാണണ സാധനല്ലല്ലോ
ആഹ് അങ്ങനത്ത അങ്ങനത്തെയക്ക കഷ്ടപ്പാടാർന്ന ആ നാട്ടില് സ്വന്തം നാടാണത് അവിടെ ജീവിച്ചിരുന്ന ഇപ്പൊ താമസിക്കണ വേറെ സ്ഥലത്താ അവ്ടനല്ല വെള്ളൊള്ള ഏരിയ വെള്ളം തന്നെല്ല കൃഷി പാഠം എല്ലാ എല്ലാ ഇതുള്ള ഇങ്ങനെ നല്ല വെള്ളം ഉള്ള സ്ഥലത്തൊക്കെയ നല്ല കൃഷിയൊക്കെണ്ടാവ്ണ
ആഹ് ആഹ്
നല്ല ചൊമന്ന മണ്ണ് ള്ളേരിയാ അപ്പൊ അവ്ടെ ജാതി കുരുമുളക്
ര്ണ്ടോ?
സ്വന്തമാ എ ഏ ഇല്ല സ്വന്തമായിട്ടില്ല ചുറ്റുവട്ടത്തൊക്കെ കൃഷി ചെയ്യണാൾക്കാര്ണ്ട് നല്ല കൃഷിക്കാരുള്ള സ്ഥലോ ഇത് ആഹ് കപ്പ കൃഷി അതായത്. ഉുള്ളിക്കിഴങ്ങ് കപ്പ പിന്നെ പപ്പായ വാഴ. ജാതിക്ക കുരുമുളക് പിന്നെ അതുപോലെ തന്നെ വേനൽക്കാല ആകുമ്പോ കുമ്പട്ടിങ്ങ. വെള്ളരി കണിവെള്ളരി അങ്ങനെ നല്ലോണം കൃഷിയുള്ള നാടാ.
ഏ ഏ
പിന്നെ ചേന ചേമ്പ് നല്ലോണം കൃഷി ആഹ് വെള്ളം. വെള്ളം തന്നെയല്ല വെള്ളം തന്നെല്ല മണ്ണും നന്നായിരിക്കണം.
ആഹ് മണ്ണും നന്നാവണം അതന്നെ
മണ്ണ് നല്ല മണ്ണാണെങ്കി മാത്രോ നമ്മള് ചെയ്യണ കൃഷിക്ക് ഗുണൊള്ളൂ.
ഞാൻ ചില സ്ഥലത്ത് മാത്രം ഉണ്ടാവണ കൃഷിയുണ്ടല്ലോ അത് അവിടുത്തെ മണ്ണിന്റെ ഒരു ഇതാണല്ലോ.
ആഹ് ഇവിടെ ജാതി കുരുമുളക് ഇവിടെ മാത്രം അധികം ഉണ്ടാവുള്ള് അ തായത് കൽപ്രദേശോണ് അതായത് പൊടി ചുവന്ന മണ്ണില്ലേ.
എന്നാന്ന് ആഹ് ആഹ് ആഹ്
ത്തെ സ്ഥല അപ്പൊ ഇവിടെ നല്ലോണം അങ്ങനത്തെക്കെ കൃഷി നല്ലോണം നടക്കണ ഏരിയ
ആഹ് ആഹ്
പിന്നെ കൊള്ളി നേന്ത്രവാഴ അങ്ങനെയൊക്കെ നല്ല. കൃഷി നടക്കണ സ്ഥലം പക്ഷെ മഴക്കാലത്ത് ഭയങ്കര പ്രശ്നാണ്ട്ടൊ വാഴെ വെച്ചിട്ടുണ്ടെങ്കില് കാ ആഹ് കാറ്റ ആ കാറ്റിനപ്പൊ വീണു പോവും അപ്പൊ വേന
വാഴ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് മഴക്കാലായ ബുദ്ധിമു
ആഹ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇവിടെ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ വാഴയൊക്കെ നശിച്ചൊക്കെ പോയി. ഏഹ് കൃഷിഭവനിന്ന് ഇങ്ങനെ അപേക്ഷ. വെച്ച് കാശൊക്കെ കൊടുക്കണ അങ്ങനത്തൊക്കെ ഇതുണ്ട്.
ഈ കൃഷി ചെയ്യുന്നവർക്ക് ഒരു ഭൂമി സ്വന്തമായിട്ടില്ലവരെ.
സ്വന്തമായിട്ടുള്ളോരും ഉണ്ട് പാട്ടത്തിനെടുത്ത് ചെയ്യണവരും ഉണ്ട്. അങ്ങനല്ലാത്തവരുണ്ട് പിന്നെ നെല്ലിന്റെ കൃഷിയുണ്ട് എല്ലാനും ഉണ്ട്വ്ടാ.
ഞങ്ങളവിടെയൊക്കെ നെൽകൃഷിയൊന്നും ഞാൻ കണ്ടതായിട്ടും നിക്ക് ഓർമല്ല. നെൽകൃഷിയൊന്നും കാണലില്ല വാഴ ച്ചിപൂ. പുള മരച്ചിനി പോലെയുള്ള അങ്ങനെയുള്ളതൊക്കെ നെൽകൃഷി ഞങ്ങളവിടെ അങ്ങനെ കണ്ടി
ഇവിടെ മെയിനായിട്ടുള്ളത് കുരുമുളക് ജാതി.
ആഹ് ആഹ് ആഹ് കുരുമുളകിനൊക്കെ നല്ല വിലയാണല്ലോ.
ആഹ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി കുരുമുളക് ജാതി. പിന്നെ വാഴ പിന്നെ കപ്പ കൊള്ളിക്കിഴങ്ങ്ന്ന് പറയും ഞങ്ങളെ നാട്ടില്. സൊ പൊതുവെ ആൾക്കാര് പറയണ കപ്പ ആഹ് കപ്പ. അതൊക്കെയാണ് ഇവിടത്തെ മെയിൻ കൃഷി ഏരിയ അതാ പിന്നെ നെല്ല് പാടത്ത് നെല്ല് കൃഷി ചെയ്യും പാടൊക്ക. സ്വന്തമായിട്ട് ആൾക്കാരിക്കുണ്ട് പാട്ടത്തിനെടുത്തും ചെയ്യും അങ്ങനെയാണ്.
ഞങ്ങളൊന്നും നെൽകൃഷി കണ്ടിട്ടില്ല അപ്പ ഞങ്ങളെ മക്കള് തീരേനും കാണൂല.
അതെല്ലേ എന്താ അങ്ങനത്തെ പാഠങ്ങളൊന്നും ഇല്ലാ ത്ത ഏരിയായിരിക്കും അല്ലെ.
പാടണ്ടെങ്കിലും അത് നെൽകൃഷിക്ക് ഉപയോഗിക്കലില്ല ഇവിടെ.
ഓ
പാടണ്ട് ഞങ്ങള് ഉം കൃഷിയില്ല കൃഷിക് ഇങ്ങനെയുള്ള ചെറിയ. വാഴ ഈഹ് കുരുമുളകക്കെ സ്വന്തം ആവശ്യത്തിന് ങ്ങൾക്കള്ളൂ പുറത്ത് നമുക്ക് കൊടുക്കൻ അങ്ങനെയുള്ള ആവശ്യ ങ്ങൾക്കൊന്നും ആരും ഇവിടെ കൃഷി ചെയ്യലില്ല നമ്മളെ ആവശ്യങ്ങൾ ക്കുള്ള ചെറിയ വാഴ ഇതേമാതിരി കുരുമുളക് ഏഹ് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ അല്ലാതെ കൃഷിയായിട്ട് കൊണ്ട് നടക്കുന്ന അതൊരു സ തൊഴിലായിട്ട് കൊണ്ട് നാടക്കണന്നുംല്ല ഇവിടെ.
അങ്ങനേണ് തൊഴിലായിട്ട് കൊണ്ട് നടക്കണ ആൾക്കാരുണ്ട് അയിനോട് നല്ല ഇങ്ങനെ കമ്പമുള്ള ആൾക്കാരുണ്ടല്ല
അതാണ് ഉം ഉം കൃഷിയോട് കമ്പം പറഞ്ഞാ അതൊരു വേറെയാണ് അത് എന്താ പറയാ കൃഷിയ കൃഷിയും ഭൂമിയും മണ്ണും
ആഹ് അതന്നെ ആഹ് ഞങ്ങളിവിടെ അങ്ങൻ ത്ത ആൾക്കാരാണ് കൂടുതലും നല്ല കൃഷി നല്ല നമ്മൾക്ക് വെച്ച്ണ്ടാക്കി കെ സ്വന്തം ഇണ്ടാക്കി കഴിക്കണം അതുപോലെ ക ച്ചോടം നടത്തണ നല്ല കൃഷി ചെയ്യണ ഏരിയ പിന്നെ പശു അങ്ങനെ ഫാമ് ആട് ഫാമ് ആഹ് ആട് ഫാമ് പിന്നെ കോഴി എല്ലാം നല്ല നല്ലോണം നടത്തണ ഏരിയ നല്ല നാടാ കൃഷിക്ക് നല്ല നാടാ ഇത് അയ്ക്ക് വെള്ളം ഉണ്ടെങ്കില്
കൃഷി ഉണ്ടാക്കിയാൽ ഉണ്ടാവണില്ലെങ്കിൽ പിന്നെ അതിനോടുള്ള താല്പര്യം തന്നെ ഉണ്ടാവൂല
ആഹ് അയ്ന്ന് വെച്ചാല് ഇവിടത്തെ ആൾക്കാര് അങ്ങനെ അല്ല പൂർവികരായിട്ട് കൃഷി ചെയ്യ്‌ണോരാ അപ്പൊ അവക്ക് ആ മണ്ണിനോട് ആ മണ്ണിൽ എന്ത് ഇട്ടാല് വിത്ത്ണ്ടാവും എന്ത് വളും ഇട്ടാല് അത് നന്നായി വരൂ എന്നൊക്കെ അറിയണ ആൾക്കാര
കിട്ടി നല്ല അറിവില്ലോ
ആഹ് അത് തന്നെ പാരമ്പര്യ കൃഷിക്കാരുള്ള നാടാ അപ്പൊ അതനുസരിച്ച് നമ്മള്ന്ന് ഒക്കെ പുതിയ തലമുറക്കൊന്നും അതറിയില്ല ആഹ് ആഹ് പഴയ തലമുറ പോലെ അല്ലല്ല പുതിയ തലമുറക്കാരിക്ക്‌ ചെയ്യാനും മടി അറിഞ്ഞൂടേം താനും പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും അറിഞ്ഞൂട വി കാരണം ഇവ്ടെ അങ്ങനത്തെ വിഷയൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെല്ലാ എല്ലാം എല്ലാ കൈകാര്യം ചെയ്യാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് നിന്ന് വിക്കും ഓല്
ആഹ് അങ്ങനെ ആഹ്
അങ്ങനെ ആഹ് കൃഷി ചെയ്യ്ണപ്പ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്താ പൈനാപ്പിൾ തോട്ടത്തിന്റെ തൊട്ട അടുത്ത് തന്നെ റോഡ് സൈഡിലിട്ട് അപ്പ തന്നെ കച്ചോടം
ആഹ് അത് കച്ചോടായി പോകുമ്പോ അതിനോടുള്ള താല്പര്യം അത് കൂടുതലായിരിക്കും
അങ്ങനെയാണ് ആൾക്കാര് അപ്പൊ അവരിക്ക് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ തന്നെ ക നമ്മള് പണിയെടുത്ത് കയ്യെഴുമ്പോ തന്നെ കാശ് കിട്ടാണള്ള
ആഹ് ആഹ് ആഹ് ആഹ്
ഏതൊരു മനുഷ്യനിം പണിയെടുത്ത് കൈ കഴിയുമ്പോൾ കൂലി കിട്ടണ ഒരു സന്തോഷം വേറെ അല്ലേ
അത് വേറെ തന്നെ ഉം ഉം
അതാണ് ഈ നാട്ടില് അങ്ങനത്തെ ഒരു ഗുണുണ്ട് ഈ നാടിന്
നമ്മള് സ്വന്തം കൃഷി ചെയ്ത് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമക്ക് പുറമെന്ന് വരുമ്പോൾ അതിൽ കടുതൽ വളം ചേർത്ത് മറ്റ് വിഷാംശങ്ങളൊക്കെ കലർന്നതെയ്കാരം കിട്ട
അങ്ങനത്ത അല്ലാത്ത കൃഷിക്കാരുണ്ട് ജൈവ വളം മാത്രം വെ ചെയ്യ്ണ കൃഷിക്കാരുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ ഒരു ഗ്രൂപ്പ്‌ ഇണ്ട് അതിലപ്പ തന്നെ കച്ചോടം വരും അവര് പൊട്ടിക്കണ ടൈമ് നമുക്ക് മെസ്സേജ് വരും പൊട്ടിച്ച് കഴിയു മ്പ അതിന്റെ ഫോട്ടോ അടക്കം വരും ഇങ്ങനെ ഇന്നത് ഇട് പറിച്ചിട്ടുണ്ട് ആവശ്യക്കാര് വരാൻ മ്പറോണ്ടു
ആഹ് അതൊക്കെ ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു സംഭവണല്ലോ ഞങ്ങള ഇവിടെ ഒന്ന് വാങ്ങി ഇങ്ങന ഒന്നും ഉണ്ടാവൂല ഒക്കെ കടേന്ന് വാങ്ങ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് രും വീട്ട്ക്ക് കൊണ്ടരും ഫുഡ് തന്നെ ബ ഉണ്ടാക്കിയത് തന്നെ ഓർഡർ ചെയ്ത് വീട്ട്ക്ക് കൊണ്ട് രല്ലെ
ആഹ് അതൊക്കെ ഇപ്പൊ ഈ ഏരിയില് ഉണ്ട് ഫുഡ് ഡെലിവറി ഓർഡ് ഓർഡറയ്ത് മേടിക്കല് ഫാസ്റ്റ് ഫുഡ് കഴിക്കലൊക്കെ അതൊക്കെ ഇവിടെ ഈ ഏരിയയിലൊക്കെ താകൃതിദ്ധിയായി നടക്കണ്ട്
ആഹ് ആഹ്
അതൊക്കെണ്ട് എന്നാലും ആൾക്കാര് കൃഷി ചെയ്യണതൊരു എ അതൊരു ഇൻട്രസ്റ്റാണ് ഒരുഹരം ഓരോരുത്തരിക്ക് ഓരോ നമ്മൾക്ക് ഓരോപ്പോ ഓരോ കാര്യത്തില് ചിലര്ക്ക് പഠിക്കാൻ ചിലര്ക്ക് ഡോക്ടർ ആവാൻ അങ്ങനെ ഓരോരുത് കൃഷിക്കാരാവാൻ അങ്ങനെക്കൊരു താല്പര്യങ്ങൾ
ആ ഇവിടെ ഡോക്ടർ ആ വാ ടീച്ചർ ആവാ അങ്ങ ഇങ്ങനൊക്കെയാണ് കൃഷി കൃഷിക്കാരാവാന്നുള്ളത് ഒരു കുട്ടി കുട്ടിം പറയുന്നത് ഞമ്മൾ ഇതുവരെ കേട്ടി
നിങ്ങളെ നാട്ടിൽ കൃഷിചെയ്യാൻ മടിയന്മാരാ അതാ സംഭവം
മടിയാണ് പിന്നെ എന്തൊക്കെണ്ട്?
ഇവിടെയും ഡോക്ടർമാരും വേണ്ടാൾക്കാരുണ്ട് പക്ഷെ എന്നാലും കൃഷിയൊരുഭാഗത്ത് നടക്കും പക്ഷെ ഗവൺമെന്റ് ജോലിക്കാരടക്കം രാവിലേം വൈകുന്നേരം കൃഷി ചെയ്യുണോരിണ്ടിവിട
ആഹ് അങ്ങനെയ്ണ്ട് അങ്ങനെയും കേക്കല്ണ്ട്
കമ്പോണറക്കാ അതായത് ഒരു താല്പര്യം ഉണ്ടല്ലോ നമ്മൾക്ക് സ്വയൊരു താല്പര്യം വേണം അത് ചെയ്ത് അത്ണ്ടാക്കി നമുക്ക് തിന്നണേക്കാൾ കൂടുതൽ ചിലര്ക്ക് കാണണതായിരിക്കും കൂടുതൽ ഇഷ്ടം കാണാന് ആഹ് അങ്ങനെങ്ങാ പറ റിച്ച് നമ്മൾ അധ്വാനിച്ചതാണുള്ളതി നമുക്ക് പറിച്ചിട്ട് കാണുമ്പോ ഒരു സന്തോഷം വേറെണ്
ഉം ഉം അതില്മ്മൽക്ക് നോക്കാന് ട്ടാന് കൃഷിമ്മേക്ക് നോക്കാഞ്ഞിട്ടാ നോക്കി അതിന്റെ ആ ഒരിത് അറിയുമ്പോ ചെലോർക്ക് അതിനോട് താല്പര്യം കൂടും
ആഹ് അതാ ഞാൻ പറഞ്ഞെ നിങ്ങളെ നാട്ടില് കൃഷിക്ക് താല്പര്യം ഇല്ലാത്താൾക്കാരാണെന്ന് ശരി എന്നാട്ടാ ശരി ശരി ശരി
ശരി ആഹ് ഓക്കേന്നാ